ഹലോ
ഹലോ ഈ കൊറെ നാളായാല്ലോ വി ഓ സുഖം തന്നാ കൊറെനാളായല്ലോ?
കൊറച്ച് തിരക്കായിരുന്നു കൊറച്ച് വർക്കുകളൊക്കെ ചെയ്തു തീർക്കാ ണ്ടായിരുന്നു.
ആഹ്
കൊച്ചുങ്ങളെയൊക്കെ സ്കൂളില് ഓ ജോലിയൊക്കെ ഇപ്പൊ ഈ രണ്ടു മാസായിട്ട് ഞാൻ പോണില്ല ഇവര് വീട്ടിക്കുമ്പോഴേ ഇവരെ നോക്കാരും ഇല്ല.
ഓ വർക്ക് ഫ്രം ഹോം ആണല്ലേ?
ഓ അത് ഇല്ല ഞാനിപ്പോ ജോലി ഇപ്പ ലീവ് എടുത്തേക്ക്ണ് അവര് ഇനി തിരിച്ചു എടു പോന്നു രണ്ടു മാസം ഞാൻ ലീവ് എടുത്തു.
ആഹ ആങ്ങ ലോങ്ങ് ലീവ് ഒക്കെ കിട്ടോ?
ഓ അങ്ങനെയൊക്കെ കൊടുക്കും. ആഹ ഞാല് സിക്ക് ലീവ്ന്നും പറഞ്ഞ് വയ്യ നമ്മളെ വീട്ടില് ഒരാക്കു വയ്യ നോക്കാരുല്ലന്ന് പറഞ്ഞാണ് ഞാൻ ലീവ് എടുത്തേക്കുന്നത്.
ആഹ അ കൊഴപ്പം കാണില്ല. അപ്പ രണ്ടു മാസം കഴിയുമ്പോ എടുക്കുംമായിരിക്കും
ഓ അല്ല ഇവരെ നോക്കാ ആരുമില്ല നിനക്കു അറിയല്ലോടാ
ആഹ്
ആഹ് ആഹ്
പിന്നെ മക്കളൊക്കെക്കെ സ്കൂള് തുറക്കാറായല്ലോ?
ഓ മാസ്റ്ററ്ക്കെ എന്തര്യ്യ്ണ്. ആഹ്
ഇപ്പൊ ഓ ചോറൊക്കെ കഴിച്ച് നിയിപ്പൊ അങ്കൻവാടിയിലൊക്കെ വിടണം. അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണ് അങ്കവാടിയില് ടീച്ച അത് പറയണേന്ന് വെച്ചാ പറ്റോങ്കി ഇതുവരെ ഒര അറിയിപ്പ് കിട്ടിയില്ല. ചൂടായ സമയത്ത് അങ്കവാടി അടച്ചിരിക്കായിരുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞതന്ന് വെച്ചാ, താല്പര്യള്ളൊവര് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്
ഉടനെ ഇവിടേണ്ട. വെയില് നല്ലോണം കുറഞ്ഞേന്നും ഇല്ല. ഇന്ന്താണ്ട് ഇവനേം കൊണ്ട് ആശ്റത്രിയിൽ പോയി വ്യൂ എന്തോര് വെയിലായിര്ന്ന്
ഓആആഹ് അതന്നെ ഞാൻ നോക്കിട്ട് വിടാന്ന് വെച്ച! അവര് രാവിലേട്ട് വൈകിട്ട് വരെ വെറുതെ തോറ തുറന്നിരുന്ന് അവര് അതുകൊണ്ട് പിള്ളരെ കൊണ്ടുവന്ന് താല്പ
ആ ആ ഈ വെയിലത്ത് വിടേന്നും വേണ്ട, പിള്ളേര് വെള്ളം ദാഹിച്ച് മരിക്കും, പിന്നെ ഭയങ്കര ഇവിടെ തന്നെ ട്യൂഷനിലൊക്കെ പിള്ളേർക്ക് പത്ത് പതിനൊന്ന് മണി വരേ ക്ലാസ്സുള്ളു വെയിൽ ആയക്കൊണ്ട്
ആ അത് തന്നെ, വലിയ പിള്ളേർക്ക് പോലും
ഉം ക്ലാസ് ഇല്ല, അതുകൊണ്ട് അവനെ എപ്പഴേന്നും വിടല്ലേ ആ കൊച്ചപ്പി പാവമാണ്, കുരുത്തം കെട്ടവാനാണെങ്കിലും.
എന്തേലും മീൻ വാങ്ങിച്ചാ അവിടെ?
ഇവിടെ ചൂരക്കുട്ടി, അവിടെ?
ഇവിടെ ഇന്ന് വാങ്ങിച്ചില്ല, ഇവനേം കൊണ്ട് മ്മള് ആശൂത്രീ പോയിരുന്നത് കൊണ്ട് കേട്ടാ പിന്നെ അവിടെന്ന് ഈ പിള്ളേർക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത്.
ആഹാ രണ്ട് ചിക്കൻ ബിരിയാണിയാ?
ആആ ഒരു ചിക്കൻ ബിരിയാണി. രണ്ട് ചിക്കൻ ബിരിയാണി ആണെങ്കി ഈ പിള്ളേര് നാല് പ്രാവശ്യയിട്ട് തിന്നണം. ഒരു ചിക്കൻ ബിരിയാണി വെച്ച് രണ്ടു പേർക്കും കൊടു ത്ത് ഞാനും ഉമ്മച്ചിയും കൂടെ ഒരു ഊണ് വാങ്ങിച്ചു.
ആ ആ ആ എന്താ ഇവിടെ നാത്തൂനൊ ക്കൊണ്ടായിരുന്നു, അവരങ്ങ് പോയി.
ഓ അവര് ആ പള്ളീൽ അവിടെ നിന്നാലും പോവാല്ലേ?
പള്ളിയിലും ട്യൂഷനൊക്കെ ഇവിടെന്ന് ആ
എത്ര ദിവസായി, കൊറേ ദിവസായാരുന്നു വന്നിട്ട് ഞാ
പിന്നെ രണ്ട് രണ്ടു ദിവസായതേ ഉള്ളൂ നാത്തൂന്റെ മോനിക്ക് വയ്യാത കിടക്കേരുന്നു, അങ്ങനെ അവരെ മാമി അങ്ങ് പോയി, അങ്ങനെ അ
ആ
ഓ അപ്പൊ എന്തരാ പറയാൻ വന്ന് ആ അവൻ ഒറങ്ങിയാ?
ഇല്ല അവൻ ഇന്ന് ഉച്ചക്ക് ഒറങ്ങീല്ലച്ചാലും ഒറങ്ങണില്ല.
അതെന്ത് പറ്റി?
ഇവിടെ ഇരിക്കണേ ഉള്ളൂ ഇപ്പൊഴും. ഇനി എപ്പ ഒറങ്ങണന്ന് ചോദിച്ചാ അറിഞ്ഞൂട.
ഓ അവിടത്തെ കുട്ടികളാ? അവന്റെ ചേട്ട ചേച്ചിയാരാ?
ആ എല്ലാരുമുണ്ട്, ഒരാള് ഇവിടെ നിക്കണ്, ഒരാള് റൂമില് നിക്കണ്
ഓ അവർക്ക് പനിയൊക്കെ കുറഞ്ഞാ?
അതൊക്ക കുറവുണ്ട്, കൊഴപ്പയില്ല. എളയകുട്ടിക്ക് ജലദോഷം ഉണ്ട്.
ഓ അസുഖങ്ങള് വീണ്ടും തൊട സ്കൂള് തൊക്കാറായപ്പൊ
ഉം പിന്നെ സ്കൂട്ടിയൊക്കെ എങ്ങനെയൊണ്ട്? സെറ്റ് തന്നെ? ഓട്ടിച്ച് നോക്കിയാ? സ്കൂട്ടി എങ്ങനെ ഒണ്ട്? സ്കൂട്ടി എങ്ങനെ ഒണ്ട്, കൊള്ളാമോ? ഓ ഞാൻ നിങ്ങളെ സ്‌റ്റാറ്റസ് കണ്ടാര് ന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഓ അപ്പൊ നിങ്ങള വീട്ടിന്റെ അവിടൊള്ള ഗംഗേടെ അമ്മയെ കണ്ടാര്ന്നു ഞാനേ. ആ മ്മളങ്ങ് ലുലു മാളില് വെച്ച് കണ്ടായിര്ന്ന്, അപ്പഴാണ് നിങ്ങള് സ്കൂട്ടി എടുത്ത കാര്യം പറഞ്ഞ് ഇങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നന്ന് പറഞ്ഞു
ആഹ ആഹാ എക്കെ മോളെ കല്യാണൊക്കെ നമ്മളെ വിളിച്ചായിരുന്നു വല്ല്യ ആഡംബരമായിട്ടൊന്നുല്ലാ ചെല നല്ല ഇതായിട്ട് നടക്ക്
ആ-ആ-ആഹ്മ്മ്‌
എല്ലാരും ഒക്കെ വൈകിട്ട് റിസപ്ഷനൊക്കെ പോയിന്ന് നല്ലതായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലരും ഉണ്ടായിരുന്നു
ഓ അപ്പണ് സ്വന്തമായിട്ട് അധ്വാനിച്ചക്കിയതല്ലേ അപ്പൊ പിന്നെ നല്ല ഇത് കൊടുക്കണ്ടല്ലേ ആരെക്കൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറ്റും
അതന്നെ വയസ്സ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ്അൻന്റെ പ്രായവുംള്ള
എന്റെ പ്രായം പോലും ഇല്ല
സ്വന്തമായിട്ട് കല്യാണം
നമ്മക്ക് ഒരു ജോലിക്ക്പോയിട്ട്ആ ഒരു മാസത്തെ കാര്യങ്ങള് പോലും തികയ്ക്കാൻ പറ്റണില്ല
ആഹ്
ഉം
പാലാച്ചന്ന് ഡേറ്റ് തീരുമാനിച്ചി
തീരുമാനിച്ചിട്ടില്ല ഇതുവരേം തീരുമാനിച്ചില്ല ആഹ് പണികളൊക്കെ ഒരു വിധം തീർന്നോണ്ടിരിക്കതു ഉംപാല്കാച്ചലാണോന്ന് വിചാരിക്കുന്നു
ആം ആ ഹ്അപ്പ ഈ മാസം പിന്നെ കാണാൻ വയ്യാ തെന്ത് ഈ മാസം എന്ന് പറയുമ്പോ ഇന്ന് ഇട്ടല്ലെ ആയുള്ളൂ ഇനി എത്ര ദിവസം കിടക്കണുഈ മാസം തീരാൻ
ആഹ് പണിക്കാാര് വല്യയ ഉഴപ്പാണ്
ഓ അത്പാട് തെന്നല്ലേപക്ഷേ ആദ്യമേത്തിരി വരണേന് മുമ്പ് അഞ്ചു മാസം കൊണ്ട് പണികളൊക്കെല്ലേ ഡിസംബർതൊട്ടേ നടക്കല്ലേ
ഓ വന്ന ഒരാഴ്ച ആയപ്പോ തൊട്ടേ പണി നടക്കാണ് പക്ഷെ ഒന്നും ആയിട്ടില്ല
പക്ഷെ ആ കണക്കിന് തീരാ ഉള്ളതെല് ആ വെച്ചാ തീരളാന്ന് വച്ചാ ഉത്സാഹിച്ച് ചെയ്തെങ്കും അഞ്ചു മാസയില്ലേ
ഓ അത് തന്നെ ഉത്സാഹിച്ച് ചെയ്തന്റെ തീരാനുള്ളതായിരുന്നേ എനിക്ക് തോന്നു നോക്കുന്നു ണ്ട് ഈ മാസം തന്നെ കഴിയും
ഉം നമ്മൾ ഇന്ന് അവിടെ ആശുപത്രിയിൽ പോയപ്പോഴേ നമ്മളെ വീട്ടിന്റെ മോള് ല് വീട് വെക്കണ അവരുടെ ചേട്ടത്തിയെ കണ്ടു
വീട്ടിന്റെ മോളിലാ
ഓ മ സർക്കാർ ജോലിക്കാരൻന്റെ ഭാര്യയെ
ഓ ഓ
നമ്മൾ അങ്ങ് വീട്ടിന്റെ കുടുംബ ആയിട്ടുണ്ട് ആഹ് അങ്ങനെ ഞാൻ ആഹ് അങ്ങനെ മിണ്ടിയട്ടാ ഞാൻ ങ്ങ ആദ്യം അവനെയും കൊണ്ട് ഓപ്പി നിന്നപ്പോ അയിലേക്കോടെ പോകുന്നത് അപ്പൊഞാൻ വിചാരിച്ചു എന്തിനാണോ ഇങ്ങനെ വിചാരിക്ക ചെയ്തട്ടെ ഇവെനെ കാണിക്കാത്തത് കൊണ്ട് ഞാൻ ചെന്ന് മിണ്ടിയില്ല കേട്ടോ എന്റെ നമ്പര് ആവാൻ അങ്ങനെ തിരിച്ചറങ്ങിയപ്പോ അങ്ങേരുടെഭർത്താവേ
ഉം
അപ്പഞാൻ ചോദിച്ചു എന്താർക്ക വയ്യന്ന് വെച്ചാൽ അത് എൻ്റെ ഭാര്യയ്ക്ക് വയ്യാ അവക്ക് ഭയങ്കരമായ വയറ റ് വേദന ആയിരുന്നു ഇവിടെ വന്ന പ്പൊ ക്ഷെനമ്മളെ കുഞ്ഞുമ്മാക്ക് ഉണ്ടായിരുന്നല്ലോ ഇവിടെ ത്ത ഏറ്റ എളേ കുഞ്ഞുമാക്ക്ണ്ടായിരുന്ന പോലെ യൂട്രസില് മൊഴകള് അത്‌ ഡിയൻസി ചെയ്ത് കളയണംന്ന്
ആ ഓര് എല്ലർക്കും അങ്ങനെ
അങ്ങനെ അഡ്മിറ്റക്കിന്ന് അപ്പൊ ഞാൻ ചോദിച്ചാ ആരൊണ്ട് അത് മോളും കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് കൊറേ സാധങ്ങളുടെ പറക്കെ അങ്ങ് മോളിലോട്ട് ലിഫ്റ്റ് കേറി പോണ്
ഉം ഉം
ഉം ഇനി പൊടിയനെ നാളെ കൊണ്ട് പോണം മാ
കൊണ്ടുപോണായിരിക്കും
മ്
നാളേയും കൊണ്ട് പോണോ അതെന്തര്
ചെയ്യണം വയറ് നിറച്ച് വെള്ളം കുടിച്ച് ബ്ലാഡർ ഫുള്ളായാലേ സ്കാൻ ചെയ്യോള് കിഡ്നിടെ യൂറിനറി ബ്ലാഡറിന്റേം മേ ഫംഗ്ഷൻ ചെയ്തോക്കിയ കൊഴപ്പൊന്നുല്ലെങ്കി വേറെ കൊഴപ്പൊന്നുല്ലന്ന് ഇന്തേ അപ്പൊ അത് കാണാതെ ഇവർ ഒന്നും പറയാൻ പറ്റൂല്ലന്ന് കാരണം ഈ പ്രായത്തിലൊന്നും ഇങ്ങനെ വരാള്ളല്ലന്ന് കൊ ച്ചല്ലേ ഉം അപ്പൊ അയിന്റെ ഫംഗ്ഷലൊന്നും കൊ കൊഴപ്പല്ലെങ്കി പേടിക്കണ്ടന്നാണ് അവര് പറയണത് അപ്പൊ അതും കുടെ കണ്ടിട്ട് അവരെന്തിരന്ന് വെച്ചാ പറയാന്ന് ഇങ്ങനെ പറ പിന്നെ യൂറിയൻ കൾച്ചർ ചെയ്യാൻ കൊട് ത്തിക്കണത് ഇനി ഒരാഴ്ച കഴിഞ്ഞേ കിട്ടൊള്ളൂ
അതിന് നാല്സം കഴിഞ്ഞല്ലേ അതിന്റെ റിസൾട്ട് കി
ഉം പിന്നെ ഡോക്ടറ് നാ ളെയൊന്നും ഇല്ല സ്കാൻ ചെയ്താലും ഡോക്ടറി ഇനി ചൊവ്വാഴ്ച്ചയേ ഒള്ള് ചൊവ്വേയും വെള്ളിയുള്ള ഡോക്ടറണ് അനൂപ് എന്ന് പറയും യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഉം
മ് മ്
ഉം ഓ അങ്ങനെക്കെ ഒള്ള കാര്യങ്ങൾ
പിന്നെന്തേലും വിശേഷങ്ങള്
വിശ് ഇവിടെ ഒന്ന് ഒട്ടും മഴ ന്തൂര് ചൂടായിരുന്ന് ഇന്ന് ചൂടെടുത്തങ്ങ് ഉരുവി പോണ് മനുഷ്യൻ അവിടെ ഓ ഓ ഇവടെ അന്നും പെയ്താ ഇവടെ മഴ ഇവിടെ ആണെങ്കി എന്താണ് ചൂട് എടുത്തങ്ങ് മരി ച്ചുവാണ് മനുഷ്യൻ
ആ
ഉം പിന്നെ അങ്ങ് ഇരിക്കണം എന്നെ ഒള്ള് ഏ സി ഉള്ളേ കൊണ്ട് കൊഴപ്പ ഇല്ല അവടെ ഏ സി ഇടക്കല്ലേ?
ഇപ്പൊ ഇവടക്ക ഇല്ല
ഉം ഇരുപത്തിനാല്ന്ന്ട്ടാ വല്യ കറണ്ട് ബില്ല് വരൂലാണ് ഇനി ഇവിടെ ഇനി എത്ര വരണാന്തോ ഇവടെ എപ്പഴും ഞാനും എല്ലാ ഇടക്കൊണ് ജോലി
ഇടാ ഇപ്പ കറണ്ട് ബില്ല് വന്നായിര്ന്ന് കേട്ടോ അപ്പൊ വന്നതെന്ന് വെച്ചാ മൂവായിരത്തി സംതിങ്ങ് ആണ് വന്നി ഉം
തന്നെ അതെന്താ ന്താ അങ്ങനെ?
അ അത് അറിയാവയ്യ പിന്നെ ചൂടല്ലേ അപ്പ എല്ലാടത്തും മൂന്ന് റൂമിലും ആൾക്കാരോണ്ട് ഫാ ഫാനൂടെ
എന്നാല് മൂവാ അല്ലാ അത് ഒത്തിരി കൂടുതലല്ലെ
പിന്നെ നമ്മള് എടക്കേച്ച് ഇടുന്ന ഫുള്ളും ഇടുന്നതുംല്ല പക്ഷെ എഞ്ചിട്ടാണ് എന്തോ മൂവായിരത്തി സം
ഓ ഇവിടെയാണെങ്കി ഇവിടെത്തെ ആ മാമ ഒണ്ടല്ലന്നെ നേ രം വെളുത്ത് ആ ഏഴ്മണിക്കേണീച്ച ഒമ്പത് മണി വരെ ഒരു ഫാന് എപ്പഴും പറത്തി ഇടക്കവാണ് എന്നിട്ട് ഇവിടെ ആ എന്നാള ആയിരത്തി നന്നൂറ് വന്ന ഇനിയിപ്പൾ ഈ മാസം ഇനി എത്ര വരണ എന്ത എനിക്കൊരു പേടിയുണ്ട് എപ്പോഴും ഞാൻ ചൂടാ കൂടുതലായ കൊണ്ട് ഞാൻ എഏ സിയൊക്കെ കിട്ടായിരുന്നു
ആ അ തന്നെ കറണ്ട് ബില്ല് പിന്നെ ഇഴത്തെ ചൂടിന്റെയ്ത് വെച്ച് കറണ്ട് ബില്ല് എല്ലായിടും വരുംടി എണ്ടായിടത്തരു